എന്താ വർത്താനൊക്കെ?
ഹലോ ആ ഇപ്പ കേക്കണ്ട്. ആ ഉണ്ട്ണ്ട്. പോയി മാറ്റി കപ്പടുട്ടത് കൈത്തിപ്പെടുത്തരാ എന്താണ് സുഖാണ് മഴ ഇണ്ട അവടക്ക്
ആഹ് മയക്കാറുണ്ട്.
മഴക്കാറുള്ളൂ? ഇവിടെ മഴ പെയ്തോണ്ട് ഇക്കാണേ ഇപ്പ ഒന്നങ്ങനെ തോർന്നു.
ആ അതന്നെ ഇപ്പൊവിടീം ഒന്നുപ്പൊ കഴിഞ്ഞിങ്ങനെ.
ഉം ഇന്നെന്തൊക്കെയാ ചായുടിയൊക്കെ കഴിഞ്ഞോ പണികളൊക്കെ ഒതുങ്ങിയോ?
പണികൾ ഇങ്ങനെ കൊറെ ഇങ്ങനെ കഴിച്ച് അയിന്റെടേല് വേറെ ഒരോപണി
ആ
മ്മ് പിന്നെ ആന്റെ പണിയൊകഴിഞ്ഞോ
ഇല്ലേ ആവ്ണേള്ളൂ കുട്ടി സ്കൂളക്ക് പോവാണ്ടാവോണ്ടേ
ആ ഓൻ നേര്ത്തെ പോവൂലേ ഏ
ഏ ആ ഇതാപം ഒമ്പതര അപം പോവും
ഏ പിന്ന്
മ്മ്
മദർസില്ലേനിയൊന്ന്
മദർസ് രാവിലേണ്‌
ഏ
അത് കയ്ഞ്ഞു വന്നു സുബഹിക്കാണ്
ആറണിക്കോ?
ആ ആ ആ
സുബയിടെ സമയത്താ
ആ അഞ്ചണിക്കൊട്ങ്ങൂ
ഇല്ലല്ല ആഹ്
ആഹ് എപ് എപ്പളാ കയ്യല്?
ഏഴര
ഏഹ് ഏഹ് നേര്ത്തെ വിടുലേ
ആഹ് അത് ഞമ്മള് നീച്ചി സെറ്റാവുമ്പൾക്കോൻ വെരും.
ആഹ്
ആഹ്
ഉം പിന്നെ പിന്നെന്താ അവട അവടെട്ത്തെന്നേയ്ക്കും മദസ്സ്. പിന്നെ
ഓന് പൈസ വേണംന്ന് അപ്പെന്തിനാ ചോയ്ക്കാ ഓനോട് ഉം പിന്നെന്തെക്കെ വർത്താനം? എന്താ കൂട്ടാന്?
ഇന്ന് ചായക്ക് ഇഡ്ഡ്‌ല്യാ
ആഹ്
ആഹ്
ഇങ്ങളും കാക്കിംതന്നെല്ലേ ഒള്ളൂല്ലേ. ഉം കുട്ട്യാൻ ഇൻക്ക് ഞാന് പുട്ടുണ്ടാക്കി. അപ്പൊണ്ടാക്കി. ഓന് അപ്പം പറ്റൂല. അപ്പ ഞാൻ ഓന് പുട്ട്ണ്ടാകി കൊട്ത്ത്. പിന്നെ കൊർച്ചരിയര്ചെച്ണ്ടായതിൻക്കുണ്ടാക്കി.
ഓട്ടടെ
അല്ലല്ല അപ്പൊം കൂട്ടി അഹ് വെള്ളപ്പം.
ആഹ് വെള്ളപ്പം ആഹ് ഉം ഞങ്ങളവ്ടെ ബെടെ ഓ നങ്ങളവിടെ കുത്തപ്പത്തിന് എന്താ പറയാ?
ഏഹ്
ഓട്ടടക്ക്.
ഓട്ടടക്ക് ഓട്ടടാന്ന്ന്നെ പറയാ.
ഏഹ് ഇല്ല വ മാറ്റണ്ടോയ്ക്ക.
ഇല്ലല്ല ഓട്ടടക്ക് അതന്നെ പറയാ.
ചെലോട്ത്ക്ക് ഓരോ പേരുണ്ടാവേ കുത്തപ്പം.
ഉം
ആഹ്
ഓട്ടടക്ക് ഓട്ടടാന്ന്ന്നെ പറയാ. ഉം പിന്നെ എന്തൊക്കെ വർ ഇല്ലേ കഴിയ്ണെള്ളൂ. ഇഞ്ഞോൻ പോയ്ട്ട് ഇങ്ങനെ ന്നോക്കണം.
തന്നേ
ഉം.
തൊടക്കാനൊന്നും ഇല്ലല്ലോല്ലേ.
എൻ.
തൊടക്കാനൊന്നും ഇല്ലല്ലേ.
തൊടക്കാനൊക്കെ ഇണ്ടെയ്
ഏ കയ്യോ.
ആ വെയ്ക്കും പോലെ ചെയ്യണം. എന്നാലും ഞാന് എങ്ങനേങ്കിലൊക്കെ ഒപ്പിച്ചും
ഏ.
എല്ലാതെ ച്ചില്ലാതനെ വയ്യ നമ്മളി ന്ന് ഒന്ന്ണ്ട് നടക്കുമ്പളേ ഒന്ന് തൊടപ്പ് കാട്ടീട്ടില്ലങ്കെ ര് എടങ്ങേറാണ്.
ആ തൊടക്കാ ഞാ ഒരു ജാതിയ. തൊടക്കാഞ്ഞാലേ.
ആ
ഒരു ജാതി എടങ്ങാറാണ്റിയ.
ആ അതാണ്.
കാലിന് എന്നും നിറച്ച് ഇതായ രിസ്സ്‌ കാട്ടാഞ്ഞാലേ
ഒര് പൊർത്യേടല്ലേ
ആ
ഉം ഒക്ക തിന്നണ്ട ഇങ്ങട് കൊണ്ട ഉം പിന്നെ കൂട്ടാന് സ്കൂൾക്ക് കൊണ്ടാവാൻ കൂട്ടണ്ടാക്കി. അതാ ആദ്യം ഞങ്ങൾക്ക് വേറെന്ത് വിർത് ന്നണം.
അത് സരി ഇപ്പഞ്ഞി കൂണ്ടാണ് ണ്ടോ?
ഉം ആ അക്കൊണ്ട് ഞാൻ അയ്നനുസരിച്ച് ഇണ്ടാക്കും. എന്ത് കൂട്ടാണെന്നും വേണം ഞങ്ങക്ക് ആദ്യം ലേസം വെറുത തിന്നിട്ട് പോണോ. ന്ന അയ്നൊപ്പരുതുള്ളി കഞ്ഞി കുടിച്ച അതൊന്നും ചെയ്യൂല.
എനേ
ആ
ഓൻ എത്തർലാ.
ഓൻ ഏഴില്. ഏഴില് ഉം. ആ ഓൻ ചെർതാണ്. ഒക്കെപ്പായി കിട്ടണെ കൊറച്ചാലം കഴിയും ആ ആ ആ ഓര് രണ്ടാളും പന്ത്രണ്ട് വയസ്സിന്റെ വ്യത്യാസാ ആങ്ങളേം പെങ്ങളും കൂടി
തന്നെ അത്രണ്ട്ലേ കൊറേ കഴിഞ്ഞാണ്ട് ഇണ്ടായതാവും
ഉം ഉം
ഉംം
പിന്നെ എന്തൊക്കെ
പിൻ പിന്നെന്തൊക്ക്ണ്ട്?
ഉം ന്താ പോണ് കാക്ക പോണെയ്ന്റെ മുന്നേ ചായണ്ടാക്കോ?
ആ കാക്ക പോണേൻ്റെ മുന്നേ ഒരു ഗ്ലാസ് ചായേം ആ ഒരു ഗ്ലാസ് ചായയും കയ്ക്കാൻ നീരൊക്കെ ഉം കടി കോ ചെലപ്പോ കോയിമുട്ടേം ചെലപ്പോ റസ്കോ അങ്ങനെ എന്ത് ചെലപ്പോ ഒന്നും ഉണ്ടാവൂല
ആ പിന്നെ എപ്പഴാ ചായ
അങ്ങനങ്ങട് പോവും ഉം പിന്നൊരു പത്തരൊക്കെ കയും
ആ വന്നിട്ടിലാല്ലേ അപ്പൊ ചായക്ക്
പത്തരേ
ആ
ചായക്കൊന്നില്ല ഉം ഇന്ന് നേരത്തെ വരും ഇന്ന് അയ്നൊരു പരിപാടീണ്ട്
ഏ നിങ്ങളും പോണ്ടോ?
പെൺ കല്യാണത്തിന്റെ വീട് ഏ പോണ് വീട് കാണാൻ പോവല്
ആരടെ?
പോവല്ണ്ട് പറയാ
ആ അതിന്റെ പെണ്ണ് ആ ശര്യാ ശര്യാ ആ
ആ അപ്പൊ അവിടെ ചെല്ലാൻ പറഞ്ഞേക്കണിന്ന്
ആ ഇങ്ങള് പോണ്ടോ?
ഏ അതാണുങ്ങളല്ലേ പോവാ
ആ പെണ്ണിന്റോടക്കല്ലേ അതെവിടക്കാ?
ഉം അത് ഇവിടെ അടുത്തന്നെ നാനാട്ടര കറജി
എത്ര ഏത്
രാമനാട്ടുകര എട്ട്
ആ രാമനാട്ടുക്കര അറിയാം കേട്ട്ക്കുണു കേടല്ല കാണുംചെയ്തു ക്കുണു ആ എയർപോർട്ട് റോഡല്ലേ അതോണ്ട് അറിയും
അതന്നെ അവിടുക്കാണ് ഇപ്പൊ ഇത്
ഉം കുട്ടി എന്താ പഠിച്യാ
ആ അവള് പഠിക്കാ
ആ
ആഹ് പിന്നെ മോള് മോള് മോൾക്ക് ജോലിയായോ
ഇല്ലേ ഓൾക്ക് ഈ ഒരു വർഷം കൂടി
ആ എന്തിനാ അവള് പഠിക്ക്ണെ ഏ ഏ ടീച്ചറാവാനാ
ആഹ്
ആഹ് അത് ശരി ഉം ഇപ്പൊ ഒരു കൊല്ലുംപാടുള്ളൂല്ലേ
ഏ
ഈ കൊല്ലമ്പാടെ കഴിഞ്ഞ
ആഹ് ഉം ഈ കൊല്ലംകുടി കഴിഞ്ഞാവും
ഏ അവിടെ ആരാള്ളെ മോളെ കെട്ടിച്ചോടുത്ത്
അവിടെ ഒക്കെ അഞ്ചു നാത്തൂമാരുണ്ട്
ഏ
അഞ്ചു നാത്തുമാരുണ്ട് ഉം ഒക്കെ കെട്ടി ച്ചൊട്ത്താ
ഏ അല്ല ബള് ഒറ്റക്കന്നെ ഉള്ളൂ
ആ ഒരു നാത്തൂനോലെര്
ഒരാ
ഒരാണ് ആ ഒരാണെന്നെ ഉള്ളൂ
എന്നെ അഞ്ചാങ്ങളാരെ ഇടലിലേ
അഞ്ചു പെങ്ങന്മാർക്ക് ഒരാങ്ങളാ
ആഹ് അതെന്നെ അത് ശരി ഉം ഒരാളന്നെ ഉള്ളു പോന്
ഏ
ഒരാങ്ങളെന്നെ ള്ളൂലേ
ഒരാങ്ങളെന്നെ ഉള്ളു
ആഹ് ഉം അത് ശരി എല്ലോട്ത്ത്ക്കും എത്തി പെടേണ്ടി വരല്ലോ
ആഹ്
ഉം
എന്താട അത് ആര്
നാത്തുനെ
ഇല്ലേ ഒക്കെ ഒക്കെ കെട്ടിച്ച്ക്ണു അത് ഓള് കെട്ടിച്ചിട്ട് ഇവിടെ തന്നെ കാരണം അത് ഓല അവിടെ എരിയേല് മദർസുംതൊക്കെ കമ്മിയാണ് പിന്നെ ഇവിടെ ആളില്ലായിട്ടെ ഓളോട്ങ്ങോട്ട് വരാ പറഞ്ഞതാ അപോൾ ഇവിടെ അടുത്ത ഓലെ അടുത്ത് തന്നെ പെര കേറ്റുന്നുണ്ട്
ഉം
ആഹ്
പുതിയാപ്പളം ഇങ്ങോട്ട് വരേക്കും
ആഹ്
ഉം
ഉം തോന്നെ ഇവിടെ ഇണ്ടായിന്നോ അയ്ല് കളിച്ചണ്ടാ കവർ എടുത്തിട്ട് പോര് ഇന്നെന്തൊക്കെ വള്ളാക്കിയോ
പിന്നെന്താ ആടെ എപ്പളാഞ്ഞ് വിട് സ് നേ ത്തെ വിടൂലെ സ്കൂള്
ഇല്ലോ മൂന്നരാ നാല് മണി നാലേ കാലാവും പള്ളാ
ഉം ചോറ് പിന്നെ അവടെ കിട്ടേക്കൂല്ലോ ആാ
ക്കുല്ലാ
തന്നെ
ഓന് ഇഷ്ടല്ലാ ചോറ് സ്കൂള്ത്തേ ചോറ് ഓന് ഇഷ്ടാല്ല ആാ
അത് ശെരി ഉം അതിപ്പോ ചെലർക്ക് ഇഷ്ടോണ്ടാവുല്ലാ നന്നാവുല്ലാ വിരച്ചിട്ടേ ആാ ന്നാ കൊട്ടെ ആാ ആാ